ആഹ്
കേൾക്ക്ണില്ലേ ആഹ് എന്താ പരിപാടി
എന്തേടീ കെടന്നോ ഇല്ല കെടന്നിട്ടില്ല
ഉം ചോറ്ന്നല
ആഹ് ഒക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ്ണ്‌ അവിട്ത്തൊക്കെ കഴിഞ്ഞോ അല്ല ഇന്ന് ചപ്പാത്തി
ചപ്പാത്തിയോ കറി എന്തേന്നു
വിട്ടതും അങ്ങനെ ഉപ്പേരിയൊക്കെ ആയിട്ട്
ആഹ് ആഹ്
അധികം ഒന്നും വേണ്ടല്ലോ രാത്രി പിന്നെ നമ്മള് അത് ഏഹ് അങ്ങനെയൊന്നുമില്ല നമ്മള് ചോറ് കഴിക്കൂലന്നുള്ളു എന്തെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെ
അപ്പോങ്ങളണ്ട് ആഹ് രാത്രിയില്
എങ്ങനെ
രാത്രിയിലധികം
അല്ല അല്ലല്ല അങ്ങനല്ല ചെല നേരത്ത് ചപ്പാത്തി ഉണ്ടാക്കും ആഹ് ചോർ ആഹ് ആഹ് അങ്ങനെ
ഉം
സാലഡോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് അങ്ങനെ
ആഹ് എന്താ ഡയറ്റിലാണോ
ആഹ് അങ്ങനെ പോണ് എന്താ ആകുവാ എന്ന് ഒന്നും അറിയില്ല
ആഹ് ഡയറ്റ് അങ്ങനെ കരുതിയിണ്ട് എത്തുവോ എന്താന്ന്റിയില്ല രണ്ട
ആഹ് അതാണ് നമ്മള് ഇതിന്റെ ഇടയില് കുറച്ചൊരു മാസം മുന്നേ അതേ മാതിരി തുടങ്ങിയിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവോ പോയാണ് കഴിച്ചാണ് പിന്നെ ഡയറ്റോവിടെ നിക്കും ആഹ് അവിടെ സ്റ്റോപ്പ് ആവും അതന്നെ ഉം അത് പിന്നെയും തുടങ്ങും അങ്ങനെ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വട്ടമായി ഇങ്ങനെ ഇതായി വരുന്നു ഇനിയിപ്പോ ഇപ്പൊ ഒരാഴ്ച ആയിട്ടള്ളൂ പിന്നിം തുടങ്ങിട്ട് ആഹ് വണ്ണം വെക്കാൻ തന്നെ ആണ്
ആഹ്
അഹ് കൊറച്ചൊരു കൊറക്കല് കൊറക്കണംന്ന് വിചാരിച്ചിട്ട് നമ്മള് വിചാരിച്ച മാതിരി ഡ്രസ്സ് ഇടാൻ കയ്യ്ണില്ല അതാണ് ഇപ്പോളത്തെ പ്രശ്നം
ആഹ് അപ്പൊ പിന്നെമ്മള് തടിഒന്ന് ഒതുക്കാന്നരുതിലെ ഉം എന്നാ വല്ല സ്പെഷ്യല് എന്തേലും കണ്ടാ പൊറത്ത് പോയാല് നമുക്ക് അത് കഴിച്ചാ പിന്നെ
ആഹ് അതന്നെ അഹ് ഉം ഉം അതന്നെ കഴിക്കാൻതോന്നൂല കൊറേ ആയിണ് ത് മധുരോം അങ്ങനെ ചോറൊക്കെ ഒഴിവാക്കാൻ കൊറേ ആൾക്കാർ പറയ്ണ്ട് ക്ഷെ അങ്ങനെ ഓവറ് തടിയൊന്നും ഇല്ലട്ടോ
ആഹ്
അങ്ങനെ വല്യങ്ങട്ട് ഓവർ തടി ആയിട്ടൊന്നൂല്ല എന്നാലും നമ്മള് വിചാരിച്ച ഡ്രസ്സൊന്നും അങ്ങനെ ഇടാൻ കയ്യ്‌ണില്ലേ അതാണ് ഓരോരുത്തര് ഇട്ടങ്ങനെ പോണ കാണുമ്പം നമ്മക്കൊരു വേറെ രസാണല്ലോ ആഹ് അതാണ് അപ്പൊ പൂതിയുള്ള ഡ്രസ്സൊന്നും ഇടാൻ കയ്യ്‌ണില്ല
ആഹ്
അതാണ് മെയിൻ പ്രശ്നം ഇത് ഇങ്ങനെ ഓരോരുത്തിരിട്ട് പോണ കാണുമ്പോ ഒരു രസം തോന്നു പക്ഷെ നമ്മക്ക് ഇടാൻ കയ്യണില്ല
ആഹ് പിന്നെ ചെലേ ഡ്രസ്സോകള് പിന്നെ അഹ് പറ്റെ വണ്ണവില്ലാതായലും രസോണ്ടാവില്ല ചെല ഡ്രസ്സേ
ആഹ്
ഉം
അപ്പൊ അങ്ങനെ ഓരോരുത്തര് ഇങ്ങനെ ഇടണ കാണുമ്പോളേ നമ്മുക്ക് ഭയങ്കര അതാണ് ഒരു സങ്കടാണ് ഇടാൻ കയ്യൂലല്ലോന്ന്ള്ളൊര് അപ്പൊ അത് കൊർ ചോയ്ക്കാനെന്താ പാട്ന്നറിയാര്ചാണ്ടെ
ആഹ്
അതെന്താറിയ നമ്മൾ കൊറച്ചാല് നമ്മളെ മൊഖം പറ്റ വാർന്ന്പോവാണി
ആഹ് അതെ ആഹ് എന്റിം ഇന്ന്ന്നെ അങ്ങനെട്ടോ വണ്ണം ഒന്ന് കുറഞ്ഞാല് മൊഖുതന്നെ അങ്ങട്
ആഹ് അതാണ് ഞാ മൊഖം പിന്നമ്മക്ക് ആഹ് അതാണ് അപ്പൊ അതാവുമ്പോ മറ്റ് റ്റങ്ങട്ട് എന്തോ മൊഖത്തിന് എന്തൊക്കെര് ഇതാണ് മറ്റേപ്പ തടി ഇണ്ടായ മ്മള മൊഖം നല്ലൊരു മട്ടത്ത് നിക്കുവല്ലോ
ആഹ്
തടില്ലാഞാ ആകെ കവിളൊക്കെങ്ങട്ട് ഒട്ടും ഒന്നായിട്ട് അതാണ് പ്രശ്നം പിന്നെപ്പൊ നോക്ക എവ്ടെവരെ എത്തുംന്നൊന്നു പറയാൻ പറ്റൂല
ആഹ് അയിന്റെടേല് കട്ടായ വീണ്ടും തൊടങ്ങന്നെ
തൊട്ങ്ങന്നെ ആഹ് അതന്നെ അങ്ങനെങ്ങനെ പോയോക്കട്ടെയാര്ച്ച് ഇൻ ക്ക്പ്പ തോന്നട്ട പ്പൊ കൊറചീസ്ത്തിനും മുന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇൻകെന്തെ ലും മാറ്റള്ള മാതിരി ഇൻക്ക് തോന്ന്ണ്ട് അപ്പൊ ഇൻക്ക്ങ്ങെനെ തോന്ന മധുരം ഒഴിവാക്കിയൊ ആഹ് മധുരം ഞാൻ ഒഴിവാക്കി മധുരം പറ്റ ഒഴിവാക്കി കഴിക്കുന്നില്ല ഇല്ല ല്ല ല്ല അപ്പൊയ് വാക്കില്ല രാവിലെ ഞാന് ജീ ജീരക വെള്ളം അങ്ങനെ അങ്ങനെ എന്തെങ്കി കുടിക്കും ചൂട് വെള്ളൊ ജീരകവെള്ളോ
ആഹ്
അങ്ങനെ എന്തെങ്കിലും കുടിക്കും ആദ്യം ഞാന് ചായക്ക്ല് മധുരിടാതെ അങ്ങനെ കുടിച്ചോക്കിയിരുന്നത്
ആഹ്
ക്ഷെ ഞാൻ ഇതിന്റെ മുന്നെ ചായ കുടിക്കലില്ലേനി.
ആഹ്
പിന്നെ പിന്ന കല്യാണം കഴിഞ്ഞ് വന്നാരേണ് ഞാന് ചായ കുടിക്കല് പിന്നിം തുടങ്ങിയത് ഇവിടെയൊക്കെ ഇങ്ങനെ ചായ എല്ലാരും രാവിലെ കുടിക്കും ന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഇതാക്കിയപ്പോ ഉം ഒരു ക്ലാസങ്കിലും കുടിക്കണ്ടേ ന്നൊക്കെ പറഞ്ഞ് ഇവര് ഇങ്ങനെ ഇതാക്കുവാ
ഞാനും തന്നെ ചായ കുടിക്കാത്ത ങ് ങ് ഒരു ഇപ്പളും തന്നെ ഒരു നേരം കുടിക്കൊള്ളുട്ടോ അതും ചെലപ്പം ഒരു കുറച്ചേ കുടിക്കൊള്ളു
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പനന്റെ വീട്ടില് കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോ രാവിലെ എണീറ്റപാടെ ഫസ്റ്റ് വെക്ക ചായേണ് വല്ല്യരു പാത്രം ഒരു കലൊത്തിന് ചായ ക്കെന്നാവലെ ഒന്നിച്ചു വെക്കും ന്നിട്ട് അങ്ങനെ കുടിക്കലൊടങ്ങും എല്ലാർ ശീലയ്ക്ക്ണവടെ
ആഹ് അതന്നെ രാവിലെ എല്ലാവർക്കും അവ് ഇവിടെ അങ്ങനെന്നേ രാവിലെ എല്ലാർക്കും ഒരു ക്ലാസ് ആദ്യം ചായ കിട്ടണം
ഉം
അങ്ങനെ പിന്നെ ഇൻക്ക് ശിരായ് ഞാന് ഇവടെ വന്നാ ഫസ്റ്റിലൊക്കെ ഞാൻ ചൂടൊള്ളം കുടികു ഇവല്ങ്ങനെ പറയും
ആഹ്
ആ ഒര്ളാസ് ചായന്റെള്ളെങ്കിലും കുടിക്കണ്ടേ ന്നൊക്കെ പറഞ്ഞാണ്ട് എല്ലാവരും ഇങ്ങനെ പറ്യും അങ്ങനായി പിന്നെ ലാസ്റ്റ് ആ ചായമ്മലണ്ട് അഡിക്റ്റ് ആയി അതാണെങ്കിലും മതി ജന്നല്ലോടും ചെയ്യേനി ഞാനീ ചൂടള്ളം ചായെന്റൊപ്പം ചൂടുവെള്ളം പാർന്നാണ്ടങ്ങനേനി ഞാൻ കുടിച്ചിരിന്നേ പിന്നെ എ പിന്നെ പിന്നെ ഞാൻ ഇതീക്കന്നേ ആയി ഇവല ഇതീക്കന്നെ ആഹ് ആ അതന്നേ പിന്നെങ്ങനെ താ ഇപ്പ ഞാൻ പിന്നേ ഇപ്പം സ്വന്തം വീടൊക്കെ ആയേന്റെശം ഇപ്പം ഇൻക്ക് ഇങ്ങനെ തോന്നാണ് അമ്മള് അങ്ങനെയൊക്കെ ഇപ്പൊ ഓരോരുത്തര്ങ്ങനെ പറഞ്ഞു മധിര്വം അങ്ങനെ ഭക്ഷണൊക്കെ ഇങ്ങനെ അരി ഭക്ഷണൊക്കെ കൊറ്ച്ചാ മതീന്ന് പറഞ്ഞപ്പളേ
ആഹ് ഒന്നിച്ച് നിർത്തരുത് ട്ടോ ചോറാണേലും ആഹ് ആഹ് അങ്ങനെ ചെയ്യരുത്. അപ്പൊ പിന്നെ പെട്ടെന്ന് ക്ഷീണം വരുത്തരാ
ആഹ് ശെരി
ചോറാണേലും മധ് രാണേലും ഒന്നിച്ച് നിർത്തരുത്. നമ്മള് ഇങ്ങനെ അളവ് കൊറ്ച്ച് കൊറ
കൊറ്ച്ച് കൊണ്ടര്ന്ന ആഹ് പിന്നെ ഞാന് അയിന അങ്ങനെ എന്റെ വീട്ടിന്നങ്ങനെ അമ്മള് അവുടെ പിന്നെ ആർക്കും അങ്ങനെ മധുരം വാണ്ട ചായേലെ അപ്പ ഞാൻ ഇന്റെ വീ ട്ട്ക് ചെന്നാ ഞാൻ അങ്ങനെ കുടിക്കും. ഓല്തെര് അവിടെ ഇണ്ടാക്ക്ണമാതിരി മതിര ഇടാതെ
ആഹ്
ക്ഷെ ഇവെട്ക്കു എത്തുമ്പം പിന്നി അങ്ങനന്ന ആവാണ് കുട്ട്യേക്ക് മതിര ഇട്ടാണ്ട് വെറ്തെ ആ ചായഒഴിവാ ക്കണ്ടല്ലോ വിചാര്ച്ച് ഞാനണ്ട് കുടിക്കും
ആഹ്
അതാണ് വെറുതെ ആ പഞ്ചസാരിം ചായപ്പൊടി ഒഴിവാക്കണ്ടല്ലോന്ന് വിചാരിച്ചാണ്ട്
ആഹ്
അങ്ങനെ കുടിക്കും. ഇപ്പഞാൻ ഇ ബടെ ഇപ്പ കൊറ്ച്ചീസ്ത്തിന് ഇങ്ങട്ട് ഇപ്പം മക്കളിന്റെ വ ല്ല്യോൺ മോളൊന്നും അങ്ങനെ ചായ കുടിക്കൂല
ആഹ് അഹ്
അപ്പൊ ഓള് ഇങ്ങനെ അപ്പൊ ഓളറിം ഇങ്ങള് പിന്നെ കൊ ച്ച് ഇണ്ടാക്കിയാ മതി. തോന ഇണ്ടാക്കണ്ട ആഹ്
ബാക്കിയായ പിന്നെ ഇങ്ങളെന്നെ കുട്ച്ചും
ആഹ് കുടിക്കും. പിന്നെഇങ്ങക്ക് അങ്ങനെ ചേലയാണ്ട് പിന്നിംഇങ്ങള് ഇങ്ങൻ തന്നെ ആവുംന്നൊക്കെ പറഞ്ഞോള് ഇങ്ങനെ പറിം അപ്പം പിന്നെ ഞാനു അങ്ങനെ ഇതാക്ക്യാണ്ട് ഇപ്പ അങ്ങനെ ആവശ്യത്തിന് മാത്രം കുട്ട്യേക്ക് മറ്റേ.. ചെറ്തീറ്റ്ങ്ങക്ക്ങ്ങ രണ്ടത്തിനും മാത്രം കൊറ്ച്ച് ഇണ്ടാക്ക്യാണ്ട്.
ആഹ് ഞാനു അളവ് വെച്ചിട്ട ഇട്ക്ക എത്ര ക്ലാസ്സിന അള്ന്ന ചായ.
അങ്ങനെ ആഹ് അഹ് അഹ് അഹ് അഹ്. പിന്നെ എന്റെ ചെറുതിനും അങ്ങനെ ചായ കൊടുക്കാൻ പറ്റൂല, ഡോക്ടർ അങ്ങന ഒക്കെ കാട്ട്യേപ്പോ ഓല് ഇങ്ങനെ.
ആ എല്ലേലും കുട്ടികള് ഒരു അഞ്ചു വയസ് വരെ അമ്മള് തീരെ കൊടുക്കാൻ പാടില്ല.
കൊടുക്കാൻ പാടില്ല ശെരിയാണ് ആഹ്. നമ്മള് അങ്ങനെ പറയുന്നല്ലാതെ അമ്മള് കുട്ട്യേൾക്ക് കൊടുക്കും ചെയ്യും.
ആഹ് അത് വല്യോരു കുടിക്ക്ണ കാണണല്ലേ, അപ്പൊ പിന്നെ ഓരും കുടിക്കും.
ഉം ഇന്റെ ചെറുത് ന് ഞ ഇല്ലാതെ കയൂല ഞാപ്പ ചെല് ഇപോ ഓർലിക്സിന്റെ കുത്തിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ കൊണ്ടന്നെച്ചാണ്ട് അങ്ങനെ. കൽക്കി കൊടുക്കലാണ് ഓന് ഇപ്പൊ നല്ലോന്നല്ലല്ലേ? ആഹ് ഒക്കെ കണക്കെന്നേണ്.
ഉം.
പിന്നെങ്ങനെ പിന്നെ ഇപ്പ ഞാൻ പിന്നെ കൊറ്ച്ച് ഒരാഴ് അച്ചന്റെ എടേല് ഇപ്പ ഇങ്ങനെ ചായ പറ്റെണ്ടൊയിവാക്കി.
ഓഹ്.
ജീരക വെള്ളം അല്ലെങ്കി അങ്ങനെ ചൂട് വെള്ളോ? അങ്ങനെ.
ആഹ് രാവിലെ എണീറ്റ പാടെ ഞമ്മള് വെറും വയറ്റില് ഒരെളം ചൂട്ലുള്ള വള്ളം കുടിക്കു
ഉം ഉ എൻക്കയിന് അങ്ങനെ ചൂടള്ളം ഒന്നു ആദ്യം. ആഹ് ആഹ് ആദ്യയിന അങ്ങനെ പറ്റൂലേനി, ഇന്കെന്തറിയെച്ച്. അങ്ങൻ ത്തൊ കുട്ച്ച വേ ഛർദ്ദിക്കാ വര്ന്നമാതിര്യ ചൂടുവെള്ള ഒക്കെ കുടിച്ചാല് ആഹ് അങ്ങനെ ഇണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ അങ്ങനെണ്ട് ചേലായി.
ആഹ്
എന്താ അറിയില്ല. ജീരക വെള്ളം ഏതായാലും പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് പോകുമ്പോ എങ്ങനൊയാലും തിളപ്പിച്ചാറിയ വെള്ളം വേണല്ലോ.
ആഹ്‌
അപ്പങ്ങനെ തിളപ്പിച്ച അങ്ങനെ വെക്കണതാണ് അപ്പൊ ആ ചൂടോട്ക ഒന്നാണ്ട് കുടിക്കും ഞാന്
ആഹ്‌ അങ്ങനെ കുടിക്കുമ്പോ രണ്ടുണ്ട് കാര്യം ഞമ്മളെ രാവി അങ്ങനെ കുടിക്കണേലന്നെ ദഹനം നന്നാവും. നമ്മള് രാത്രിയൊക്കെ കഴിച്ചതിന്റെക്ക ആയിട്ടുള്ളത് ദഹനം റെഡിയാവും പിന്നെ ഞമ്മള് രാവിലെ എണീറ്റ പാടെ വള്ളം കുടിക്കുമ്പോ ഒന്ന് വയറ് നിറഞ്ഞ ഫീല് ആവല്ലോ?
ആഹ്‌ ആഹ്‌ ആഹ്‌
കൂടുതൽ കഴിക്
കഴിക്കൂല ആഹ്
ആഹ്‌ അ അപ്പൊ ആ എന്താ ഭക്ഷണം കണ്ട്രോളും വരും. അത് കര്തിട്ട് രാവിലെ നല്ലോ ഫുഡ് കഴിക്കാ കൊറക്കരുത്. രാവിൽത്തെ ഫുഡ് അത്യാവശ്യം കഴിക്ക രാവിലത്തെ ഫുഡാണല്ലോ ഏറ്റവും കഴിക്കേണ്ടത്.
രാവിലെ വെച്ചാല് ഞാൻ നന്ന രാവിലെറ്റ് എനിക്ക് കഴിക്കാനും കഴിയില്ല ഈ കുട്ടികളൊക്കെ ഓരോ തലേ ഓരോരുത്തരോരു ത്തൊരു പോകള്ളോണ്ടേ ഓലെ ആ ചുറ്റുപാട് കയ്യാതെ
ആഹ്‌
ഇരിക്കേല്ല അതാണ് പ്രശ്നം, രാവിലെ ആവുമ്പം ആഹ് അതാണെയ് മോള് രാവിലെ ആദ്യഒന്ന് മദർസ പോവും
ഉം.
പിന്നെ ആഹ്‌ ഓള് വരാനാവുമ്പോത്ത്ന് ന്റെ ഓള് ഇങ്ങോട്ട് എത്ത്ണീന്റ മുന്നന്നെ ചെറുതിന പറഞ്ഞഴക്കാനാവും മദ്രസ്ക്.
ആഹ്‌
ആഹ്‌ ഓന് തിരിച്ച് വരുമ്പോത്തിന് ൻ്റെ വലിയോള് പോയിട്ടുണ്ടാവും രണ്ടാമ ത്തോളം പോയിട്ടുണ്ടാവും
ആഹ്‌
പിന്നെ അതാണേയ് ഒരു പത്തര വരെ ഡ്യൂട്ടിയ രാവിലെ നീച്ചാല്
ആഹ്‌
ആഹ്‌ വല്യോള്
അഹ്‌ രാവിലെ എണ്ണീറ്റ പാടെ എല്ലാം പണിയാള് കഴിച്ചലന്നെ
ആഹ്‌ അത് ഞാന് വല്യോൾക്ക് ഭക്ഷണം വേണം സ്കൂൾക്ക്
ഓക്ക് പിന്നെ
ആഹ്‌ ആഹ് ആ അതാണ് ആഹ്‌ ഓല് പോകുമ്പോത്തിനെയ് പണിയൊക്കെണ് കഴി ചേച്ചാല് അത് ഇത് കയ്യുള്ളൂ ട്ടോ കിച്ചൻ ഇതീത്തെ അടുക്കളത്തെ പണി കഴിയുള്ളൂ
ആഹ്‌ പിന്നെ മുറ്റത്ത്ക്ക് എറങ്ങാനൊക്കെണ്ടാവും
ആഹ് ആഹ് പിന്നെ പൊറത്ത്ത്തെ പണിയൊക്കെ അവിടെ ബാക്കി അയ്ക്കാരം
ആഹ്‌
ഓല് പോയാല് അലക്കാനും വീടൊക്കെ നന്നാക്കണൊക്കെ വേണ്ടേ മിഷീനിലാണോ കല്ലിലാണോ മിഷീൻലെന്നെ മഷീൻ യൂണിഫോം മാത്ര കല്ല് ഒന്നിട്ട് ട്ടാണ്ട് തിരുമ്പും ന്നാ ശെരി ട്ടോ ആഹ്‌ ആ ആയിക്കോട്ടെ എന്നാ ശരി